എന്തായി ആക്ഷരൊക്കായോ
ഒന്നുകൂടെ പറയ്
ഭക്ഷണൊക്കെ ആയോയ്ക്ക
ആഹ് ഭക്ഷണൊക്കായി
ഓ
ആഹ് നേര്ത്തെ കഴിക്കും
ആഹ് ആഹ്
ഭക്ഷണൊക്കെ നേരത്തെ കഴിക്കണം ക ട്ടത്തിലാണ് അധികം
ക്ലിയർ നിനിക്ക് എത് കുറവുണ്ടാവും ചില സമയത്ത് റേഞ്ച് കുറവില്ലെയ്നോണ്ട്
ആഹ് ആഹ് ഓക്കേ ഓക്കെ ആ അതായിരും ഉം ഇപ്പൊകൊഴപ്പില്ല
ആഹ് ആഹ്
ആഹ് നേര്ത്തെകഴിക്കും പിന്നെ അധികം രാത്രി ചെലരൊക്കെ പത്ത്മണിയൊക്കെ ആവലുണ്ട് പറഞ്ഞേക്കാം ഞാൻ നേര് ത്തെകയ്ക്കും
ആഹ് നേര്ത്തെ കഴിക്കണന്നെ നല്ലതലേ നമ്മളെ ആരോഗ്യ ത്തിന് എപ്പൊഴും നല്ല നേരത്തെകഴിക്കണ നേരത്തെ കഴിച്ച് കെ കാഞ്ഞിപ്പച്ചിരി നേരവൈകിയാലും ഭക്ഷണം കഴ ച്ചൊരു ഒര്മണിക്കൂറെങ്കിലും നമ്മൾ നടക്കെ ഇരിക്കെകൊ ചെയ്യണംന്നാണ്
അതെ അതെ അതെ ഉം ഇപ്പാണെങ്കിൽ നമ്മളെ ഈ ഭാഗത്ത് ഒക്കെ ഈ മഞ്ഞപ്പിത്തം കൂടുതലുണ്ടായിരുന്നു അപ്പ ഇപ്പൊ അതൊക്കെ പോയിന്ന് വിചാരിച്ചു ക്ക ബന്ന് ഇപ്പോ ഒരാളോട് അന്വേഷിച്ചപ്പോ പറഞ്ഞത് ഇവിടെ അടുത്തന്നെ ആർക്കോ ഒന്നും കൂടിണ്ട ഒരുകുട്ടിക്ക് കാരണം ഞങ്ങളെ ഈ ഈ ഏരിയ മൊത്താതായിരുന്നു അത് കഴിഞ്ഞ് നിക്കാണ് ഇനി ഇല്ലചാരിച്ച്ക്ക അപ്പൊ ഏതൊരു കുട്ടിക്ക് ഉണ്ട്ന്നർഞ്ഞു
മഞ്ഞപിത്തലേ ഉ ഈ മയക്കാലായാലന് ഓരോരോ രോഗങ്ങളാണല്ലോ മഞ്ഞപ്പിത്തും ഡെങ്കിപ്പനിയും ഒക്കെ മഴക്കാലത്താണ് വര്
അതാണ്ള്ളത് ആഹ്
ഉം കാരണം ഈ കൊതുകള് പ പെരുകണ സൈമാണല്ലോ ഈ മഴക്കാലം
അതന്നെ ആ
ഇത്തരാണ് നമക്ക് ഡെങ്കിപനികൾ വരുന്നത്
അതെ ഉം അതു അല്ല പിന്നെ ഇവരിൽ കുട്ട്യള് കാൽലൊക്കെ മുറിവൊക്കെണ്ടെങ്കിലേ അതൊക്കെ ആയിട്ട് പോവും പൊറത്തേക്ക് കളിക്കാന് അപ്പോ മ്മ അവൾക്കറിയില്ലല്ലോ എന്തെങ്കിലോക്കെയിക്കൂടെ കേറി കൂടിയാ പോരെ
ഉം കാ എലിപ്പനിയൊക്കെ പെട്ടന്ന് പകരും വെള്ളത്തിച്ചവിട്ടുമ്പോളേ മുറിൻറ്റുള്ളി കൂടെ അണുക്കള് കേറിയാട്ടി
അതന്നെ ആഹ് ആഹ്
നല്ല എവടക്കെ നല്ല കൊതു എന്തരി എവിടുന്നാത് വര്ണെന്നേ അറിയണില്ല രാവിലെ
പെട്ടന്ന് മഴ ഒന്ന് ഗ്യപ്പ് ഇ ട്ടാല് അപ്പം പിന്നെ ഇണ്ടാവുന്ന്ണ്ട് എന്ന പറഞ്ഞ് പിന്നെ ആഹ് അപ്പോക്കേ മുട്ടട്ടിട്ട് ആ വെള്ളത്തിന് പിന്നെ അടുത്തതില് പിഞ്ഞ്
ആറ് പരിസരം മൊത്തം തെരയാ എടെ വള്ളം കെട്ടിക്കണേന്ന് എവിടും കാൺണില്ല പിന്നെ എടുന്നാണ് ഇത് വ
ആഹ് അതന്നെ എല്ലാരും പറയുന്നേ നല്ല കൊതുക്ണ്ട്
നമ്മടെ ഇവടക്കെ മഴന്റെ മുന്നേ ഇത്ണ്ടായിന്നല്ലോ മറ്റേ പിന്നെ
ആഹ്
ആഹ് ബ്ലീച്ചിങ് പൗഡറേക്കെ ഇട്ടിട്ടുണ്ടായിനി ഇവടെ കെണറില് ആഹ് അവടെ കൊണ്ടുവന്നാണ് ബ്ലീച്ചിങ്ങ് പൗഡറിട്ട് പിന്നെ ക്കേത് രണ്ടു പ്രശം കെട്ടിട്ട്ന്നും പോന്ന്ണ്ട് വന്നിട്ട്
ശുചീകരണങ്ങളൊക്കെ അയിന്റെ മുന്നേ നടത്തിന്
ആഹ് ഇട്ടിട്ട് ആ കെണറ്ന്ന് വള്ളം കുടിച്ചിട്ടുള്ള ആൾക്ക് അ സുഖങ്ങൾണ്ട് മഞ്ഞപ്പിത്തണ്ടായവരൊക്കെ ഒണ്ടിവടെ ആയിട്ടിട്ട് ഇണ്ടായതാന്നല്ല പഷേ ഇണ്ടാണ്ടിയെ ഇണ്ടാവുന്ന്ണ്ട്ന്ന് അതറിലാ
ഈ ബ്ലീച്ചിങ് പൗഡറിന്റെ അളവ് കൂടിതലായി കഴിഞ്ഞിട്ട് എല്ലാതും കേടാ നമ്മക്ക് ശരീരത്തിന്
അത് കേടാണ് പറ്റുല ചെല ആളുകൾക്ക് പറ്റൂല്ല ഇത്
പറ്റൂല ഈ കാരണം എന്താ അറ്യോ നമ്മ നമ്മളക്ക ഇവടെ ഈ മറ്റേ ജപ്പാ വള്ളം വര്ണ്ടല്ലോ ആ ജപ്പാ വള്ളത്തില് അപ്പ കുത്തി വര്ണ വെള്ളം കഞ്ഞിവെള്ളത്തിന്റെ പോലെ ഇണ്ടാവുക നല്ലോനം
ആഹ് ഒരു പതേ ഒര് സൗ ഇതൊക്കെ ആയിട്ടൊരു സൗണ്ട് ഒക്കായിട്ട് ഇടെ വരുമ്പോ ഞാൻ വിയരിച്ച് അയിന്റെ പതേക്കൂന്ന് കൊറച്ചഞെ ക്ലിയറാകും വിയാരിച്ചി പാല് പോലത്തെ വെള്ളം കൊറച്ചഴിഞ്ഞിട്ട് ക്ലിയർ ആവണൊന്നുല്ല്യ
ആഹ് ഞാനോരിസേ ഇവടെ വള്ളല്ല്യ അല ക്കാ വള്ളം ഇല്ല്യ അപ്പോ ഞങ്ങള് ആഹ് ഒരു ടാങ്കിലെ വെള്ളം കുടിക്കണൊന്നില്ലട്ടോ അപ്പോ അയില് ഇവല് പാടത്തുന്നേവടന്നോ മീൻ പിടിച്ചട്ടട് പരലിനെ പി ടിച്ചട്ടയില് അയില് കൊണ്ട് വന്ന്ട്ട്ണി എന്നിട്ട് ഞാൻ എന്തെത് വെള്ളം ഇല്ലാത്തപ്പോ ആപാ ആഹ് പൈപ്പെല്ലാ വെള്ളടുത്തിട്ടേ ടാങ്കിക്ക് നെറച്ചേ കു അലക്കാനൊക്കെ വേണ്ടിട്ട് ന്നിട് പി ന്നെ ഞാന് പിറ്റേന്ന് ഞാന് ആ ടാങ്കിലെ വെള്ളം എത്രയി എന്ന് നോക്കാൻ വേണ്ടിട്ട് ആഹ് ടാങ്കിന്റെ മൂടി തൊറന്നപ്പണ്ട് മീന് മൊത്തം ചത്തെടെക്കണ്
അതാ
ആ വെള്ളത്തി വെള്ളവായിട്ട് ഇങ്ങക്ക് പറ്റിണ്ടാവില്ലേ അപ്പോ അപ്പോ ഞമ്മക്കുണ്ടാവല്ലോ അതെ
അവര്ക്ക് ജീവിക്കാൻ വേണ്ടിട്ടിള്ള ചെലപ്പോ സൂക്ഷ്മ ജീവികള് ഇണ്ടാ ണ്ടാവും നമ്മളിപ്പോ മ മറ്റൊരു ദിനേ കൊല്ലല്ലപ്പോ കൂട്ടത്തി നല്ലതും ചാവുല്ലോ ഇപ്പോ ആന്റിബയോട്ടിക് ഉപയോഗിക്കുമ്പോളും അങ്ങനെ തന്നെല്ലേ ന നമ്മളെ ശരീരത്തില്ള്ളേ
ആഹ് അതന്നെ അത് തരൂലല്ലോ അത് ഡോ റ്റമാര് ഇതൊന്നും തരില്ല
ട്ട് ഒരു വിധം നല്ല ഡോക്ടേഴ്സ് അത് തരാതായിന്ട്ടോ ചിലതൊരന്ന് പർഞ്ഞേക്ക്‌ണ്ട്
പ്പ ഞാന്ന്റെ കുട്ടിനെ ന്നാള് കൊണ്ടേയേ പന്യും താ ചൊമയൊ ക്കായിട്ട് കുണ്ടോയിട്ട് ആ ഡോക്റ്റെന്തെയ്ത്റിയോ ആന്റിബയോട്ടിക് തന്ന്ലേയ് അയാളർഞ് മൂന്ന് നാല് നേരം വന്നാവിടിച്ചാ മതിഅർഞ്
ആഹ് നല്ലത് ആ ആഹ്‌ ചെലോര്ണ്ടല്ലോ അതൊക്കെ ശ്രദ്ധിക്ക്‌ണോര്ണ്ട് ചെലോരോലെ തെര്ക്ക് ഓലെ ജീവിതം അങ്ങനണ്ട് പോവും
പിന്നെ ഈ ഗ നിക്ക് തോന്നുണ്ട് ഈ ഗവൺമെന്റ് ഹോസ്പിറ്റൽത്തോരാണ് നല്ലോ ആന്റിബയോട്ടിക് കൊടുക്കണന്ന്
ആണോ
ചെലെ ട ആഹ് ചെലേ ഡോക്ടേഴ്സ് പെ അതുഅല്ല ഒരു വട്ടം കൊടുത്തോൽക്കന്നെ പിന്നിം കൊട് ക്ക്‌ണ്ട്. വടെ ഞാന് എന്റെ പി രണ്ടാമത്തോക്ക്
ചെന്നിട്ടോ
ആഹ്‌ രണ്ടാമത്തോക്ക് ഇങ്ങനെ ഇതേപോലെ പനിച്ച്‌രന്നിട് രണ്ട് റാവശ്യം തന്ന്ണ് ആന്റിബയോട്ടിക്ക്. ഞാ അയിനയ് കൊടു ട്ടില്ലട്ടോ, ഇൻക്ക്പ്പ അല്ലേൻ തന്നെ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കാ ഇൻക്ക് പേടിയാ കുട്ടിയൾക്ക്
ആഹ് ഞാ അത് ശെരി. ആ അ ആരിന്നാ ഞാ കൊടുത്തിട്ട്പ്പത്ര കാലായി ഇൻക്കന്നെ അറീല്ല ഏതാലും അൽഹംദുലില്ലാഹ് അനെ കൊഴപ്പല്ലാതെ പോക്ണ്ട്. പിന്നെ ഞാന് ഒരു വിധം കൊടുക്കൂല്ല ഇംഗ്ലീഷ് മരുന്നൊന്നും കൊടു
ഉം, ഇവിടെ അതാ പനി ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കില് എന്താ അറിയാ ചെയ്യല്, ഈ ചെ ഈ ചൂടുള്ള എളം ചൂടുള്ള വെള്ളം അരക്‌ളാസ്ട്ത്ത്ട്ട് അതിലേക്ക് അ ര മുറി ചെറുനാരങ്ങി പീയും. പിന്നെ ഒരു ക ഒരു നുള്ള് മഞ്ഞൾ പൊട്യും ഒര് അര സ്പൂണ് തേനു ഒഴിച്ചിട്ട് മിക്സെയ്‌താടടുക്കയ്
ആഹ് ബെസ്റ്റ് അതടിപൊളിയാ കാരണംച്ചാ അയ്ന അഹ്‌ കുടി ക്യുമ്പോ വേറെര് ഗുണം കൂടിണ്ട് അമ്മള് ക്ഷീണിച്ച് പനിയൊക്കെ വന്ന്ങ്ങനെ ന്ക്ക്ണ സമയത്ത് അമ്മക്ക് അത് തന്നെ കിട്ടിയാല്ള്ളൊരു സുഖം വേറെ
ആഹ്‌ സുഖ അല്ല ടേസ്റ്റണേ. ഞമ്മറ്യല്ല. മ മഞ്ഞൾ പൊടിയൽക്കിയ എന്തോ ചൊയ ശേ നല്ല ടേസ്
ആഹ്‌ അയിന് ആ ചൂട്ല് ഒരു വേറെ ടേസ്റ്റാ ആ ചൂട്ല് ഒഴി ച്ചിട്ട് ചെറുന്നാരങ്ങിം മഞ്ഞൾപ്പൊടി ആയിറ്റാണ് അപ്പൊ അയിൽ തേനും കൂടി ആകുമ്പോ നല്ലൊരു ടേസ്റ്റാ അതെന്നെ അതെന്നെ ഉം അതേപോലെയ് കുട്ട്യാളൊക്കെ ഈ ശർദിച്ചി ക്ഷീണികോലോ ചെലപ്പോ വയറളകീട്ടൊക്കെ അങ്ങനെ നിക്കുമ്പോ നമ്മൾ ചെൽപ്പോ ഒ ആർ എസ് ലായനിക്കെ നമ്മളെ കയ്യില് സ്റ്റോക്ക് ഉണ്ട നമ്മ കൊടുക്കാ ഇല്ലെങ്കില് ഈ ഗ്ലൂക്കോസിന്റെ പൊടിയൊക്കെ നമ്മളെ കയ്യിൽണ്ടെങ്കിൽ നമ്മള് പെട്ടെന്ന് നമ്മള് കയ്യിലാക്കിയിട്ട് ഉപ്പിന്റെ പൊടിയും അയിന്റെ കൂട്ടത്തില് ലേശം ചേർ ട്ട്ത്ത് അവര് വള്ളൊന്ന് കുടിക്ക്യാം കൂട്ട കൂല പിന്നെ ഞമ്മള് പിന്നിയും കൊടുക്കും അങ്ങനാവ്ണ ഒരു അവസ്ഥ ഇണ്ടാവില്ലെ ചെല കുട്ടിയാക്ക് ഹോസ്പിറ്റലിൽ എത്തി ചിച്ചാ മതി അതിൽ നിന്ന് അപ്പൊ ഈ കുട്ടികൾ പെട്ടെന്ന് ഒരു ജനീകരണം വരാതെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐഡിയ ട്ടോ അതായത് ഈ പോടിയിൽ ഞാൻ കേട്ടതാണ്, അപ്പൊ ഞാൻ പറഞ്ഞ കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ടാൾക്ക് അപ്പൊ ഈ ഗ്ലൂക്കോസ് പൊടീല് ഉപ്പിന്റെ പൊടി ഒന്ന് ചാൽച്ചിട്ട് പൊടിഅത് ചേർത്ത്ട്ട്. ചുണ്ട് നാവില് പെരട്ടി കൊടുക്ക അപ്പൊ ഇത് രണ്ട് ഈ ക്കലായിട്ട് വരുല്ലോ, അപ്പൊ നമുക്ക് ലവണങ്ങളും. പിന്നെ പഞ്ചസാരൊക്കെ ഗ്ലൂക്കോസ് ഒക്കെ കുറഞ്ഞിട്ടാണല്ലോ അന്നേരം നമുക്ക് ഈ ഇതൊക്കെ കൊറയല്ലേ എല്ലതും കൊറയുന്ന ഒരവസ്ഥയല്ലേ. ആഹ് അങ്ങനെയുള്ള പെട്ടെന്ന് റിക്കവർ ആയിട്ട് ക്ഷീണം മാറിയിട്ട് പിന്നെ ബാക്കിയുള്ള ചെയ്താ മതിയല്ലോ ഹോസ്പിറ്റലിൽ എത്തിച്ചാലും. ചെലപ്പോ വീട്ടിൽന്ന് തന്നെ മാറിന്നും വരും ഉം
ഉം ഉം ആ ചെല പൊടികൈക്കൊണ്ട് വീട്ടിൽന്ന് മാറന്നതും ഉണ്ട്
ആഹ അതന്നെ അതന്നെ ആഹ അങ്ങനെ
ഈ ചെറിയ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുവോ, നമ്മളെ ഒരു ഒരു വയസിന്റെ താഴെട്ടോട്ടുള്ള കുട്ടിക
ആഹ് എല്ലാർക്കും പറ്റും പക്ഷെ അതന്നെ വെച്ച് ത്തിന്ന് കൊടുക്കരുത് ക്ഷണിക്കണേന് അതായത് നിർജ്ലികരണം സംബധിച്ച് കുട്ടി വേറെ അബോധാവസ്ഥ ത്തെ ഉയർന്ന് പോവാതിരിക്കാന് അങ്ങനെ ക്ഷീണം തൊന്നും ജലം നിക്കണില്ല ഛർദിച്ചുകൊണ്ട് നിൽക്കുവയല്ലേ വയറിളുകിയോണ്ടിരിക്കുണ്. അപ്പം വെള്ളം കൊടുക്കണം ഉപ്പിട്ട വെള്ളക്കെ കൊടുക്കണം ന്നാലുങ്ങട്ട് പോര്ണ്ടാവും പക്ഷ പെട്ടെന്ന് കുട്ടി ആഹ ഒരു അവസ്ഥേക്കാട് പോവാതെക്കാൻ വേണ്ടിയിട്ട് നാവിൽ വെ ചൊട്ത്താ നാവിന്ന് അതിന്റെത് വലിച്ചെടുക്കത്ര പെട്ടന്ന് ഒപ്സർവ് ചെയ്യു ആഹ ഇല്ല ഉപ്പ
മൈഗ്രേൻ വന്നാലേ, മൈഗ്രേൻ വന്നാലേ മൈഗ്രെയ്ൻ വന്നാലേ നമുക്ക് ഈ ഗുളിക കുടിച്ചാതെ നിർത്താൻ പറ്റിയ എന്തെങ്കിലും വഴിയുണ്ടോ. അറിയോ
ആഹ് മൈഗ്രെൻ വന്നഴിഞ്ഞാല് മൈഗ്രെന് ആ അത് വയർന്റെ പ്രശ്നാണ് മെയിന ആയിട്ട് അതിൻ്റെ കാര്ണത്തിനം തന്നെ ചികിത്സികാന്നാണ് ആ ശര് വേണ്ടിയത് പക്ഷെ പെട്ടെന്ന് നിക്കണങ്കില് പിന്നെ നമ്മള് പിന്നെ ഓരോ അക്യുബഞ്ചർ രീതി ഉം. ഇ ഇംഗ്ലീഷ്മര്ന്ന് അല്ലാതെ ചോയിച്ചതോണ്ട് പറയാട്ടോ അക്യു പഞ്ചർ രീതി അതുപോലെ അക്യുപ്രഷർ രീതിയിലൊക്കെ
ഒരു ദിവസം പറഞ്ഞേ നിക്ക് ഓർമ്മണ്ട് തള്ളവിരല് അമർ
തള്ളവരലിന്റെ ആഹ തള്ളവരലിന്റെ തുഞ്ചഭാഗംക്കെ വെരലിന്റെ എല്ലാ തുഞ്ചഭാഗം നമ്മള് ഹെഡ് തലായിട്ടാണ് സങ്കല്പം. ബ്രെയിനാണ് നമ്മളിപ്പം തസ്‌ പി വെല്ലുമ്പൊ മണിയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോ അതിനനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യുമ്പോ തള്ളവിരലും ചൂണ്ടവര്ലും കൂട്ടീട്ടല്ലേ അപ്പൊ അവിടെങ്ങനെ ആ ഒരു മൂവിങ് നടക്കുമ്പോ നമ്മുടെ ബ്രെയിനിന് ഉത്തേജനം നൽകുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേമാതിരിയന്നെ ഈ തള്ളവരൽ പ്രസ്യ്യുമ്പോ പ്ര ക്ഷെ ഇത്കൊറേരങ്ങന പിടിച്ചിട്ട് രണ്ട് സൈഡും ആയിക്കോട്ടെ. ഏത് ഭാഗത്താണ് വലത്തെ ഭാഗത്താണെങ്കിൽ തള്ളവരലിന്റെ മറ്റേ ഭാഗത്ത് നല്ല പ്രസ് ചെയ്തു അതൊരു കുറച്ച് നേരം സ്റ്റിമുലേഷൻ അങ്ങനെ കൊടുത്താല് എട്ടോ പത്തോ മിനിറ്റോ, ഇരുപതിൻ്റെ ഒക്കെ ത്താ നിത്യം കൊട്ത്താ ത ആ ഭാഗത്ത്ള്ള തലവേദന മാറും അല്ലെങ്കില് പിന്നെ ആ കയ്യിന്റെ തുഞ്ചത്തന്നെ ടബ്ബർ നല്ല ടൈറ്റാക്കി ഇട്ടിട്ട് ഒറ്റഡ്ക്ക്, കൊർചെരം വെച്ചിട്ട് അങ്ങട്ട് ടുക്കുക. പെട്ടന്ന് സഡൻ ആയിട്ട് നിക്കാൻ വേണ്ടീട്ട്, അങ്ങനൊക്കെമ്മൾ ചെയ്തോക്കിട്ട്, പരീക്ഷിച്ചിട്ട് റെഡി ആയിട്ടുണ്ട്. പിന്നെ അയ്ന്റെ കാരണം, മെയിൻ കാര ണം വയറാണലോ ആ വ്യക്തിക്ക് റെഗുലർ ആയിട്ട് പിന്നെ കോൺസ്റ്റിപേഷൻ അതായത് മലം പോവൂല
ആഹ്‌ ആഹ്‌
ആഹ്‌ അങ്ങനെള്ള ആളുകൾല് കൂടുതൽ വരുണ്ട്. സ്ഥിരായിട്ടല്ല, എടക്കെടക്ക് പോവാ ത്തരു ആ ശോദന ഉണ്ടോന്ന് ചോദിച്ചാ ണ്ട്. പക്ഷെ യഥാർത്ഥ ശോദന ഉണ്ടാവല്ണ്ടാവൂല അങ്ങനെള്ള ആളുകൾക്ക് വയറിന്റെ പ്രശ്നാണെല്ലോ ഏറ്റവും കൂടുതൽ മൈഗ്രെയിൻ വരുന്നത് അവരവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിച്ചാൽ, നാരുകൾ അടങ്ങിയ ഫൈബർ അടങ്ങിയ
ആഹ്‌ ഈ മൈഗ്രൈയിൻ എന്നർഞ്ഞയ്ഞ്ഞാ അത് പിത്താണ്, പിത്ത തലവേദനക്കാണോലോഈ മൈഗ്രെന് ന്ന് പറിണത്.
നമുക്കുണ്ടല്ലോ ഈ ശരീരം വൈറ്റൊക്കെ കൂടുമ്പോ പിത്തം വെര്ന് അയ്ന്റെ പേര് അതൊണ്ട് വെര്ന്നതാണോലൊ ഈ പിത്ത തലവേദന ശരിക്കും ഇംഗ്ലീഷ്, ഇംഗ്ലീഷ്മരുന്നിൻ്റെ ഇംഗ്ലീഷ് അതിന്റെ ചികിത്സയിലായി ചികിത്സ ഇല്ലന്ന്നായി ഒരു ഡോക്ടറിനോട് പറഞ്ഞ ഇവിടെ വാങ്ങിച്ചപ്പോ ഹോസ്പിറ്റല് കാണിച്ചപ്പോ പറഞ്ഞ് അതിനായിട്ട് മരുന്ന്. ഉം അതിനായിട്ട് മരുന്ന്. ഇല്ലാന്ന്. ആഹ്‌ ഓല് വന്ന് നമുക്ക് തലവേദന എന്ന് പറഞ്ഞ് പോകുമ്പോ ഓല് തെരുന്നത് ഈ വേദനേൻ്റ ഗുളികയാണല്ലോ തല അവര് ആ സമയത്തവിടെ അമർന്ന് നിക്കാൻ വേണ്ടി മാത്രല്ലേ
ഉള്ളതെ ഉണ്ടാവുള്ളൂ. അത് ശരിയാ ആഹ് ആഹ് ആഹ് അങ്ങനൊക്കെയാണ്. പിന്നെ ഇപ്പുള്ള ഈ കാലാവസ്ഥ ശരി ഉം ഓക്കെ